ഓ
ആ കേക്കുന്നുണ്ടോ?
ആ കേക്കുന്നുണ്ട് തെര്ക്കിലാണോ?
തിരക്കിലാണോന്ന് ചോദിച്ചാ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാ നിങ്ങൾ കഴിച്ചോ? അതെലെ ആ പിന്നെ കുട്ടികളെ ഒന്ന് രണ്ടു പേരും എണീച്ചിട്ടില്ല ഒന്ന് ഫ്രഷാക്കി എടുക്കണം മം അങ്ങനെയൊക്കെ ചെറുതായിട്ട് ആഹ് ആഹ് അപ്പൊ ഞാനങ്ങനെ വാട്സആപ്പിൽ വന്ന് നോക്കിയതാ ഇയാളവിടെ ഇണ്ടോ എന്നുള്ളത് റിപ്ലൈ ഒന്നും കിട്ടില്ല ഞ്ഞ അതെല്ലേ ആ അതെ അതെ ആ ഓക്കെ ഓക്കെ പിന്നെ എന്താണെങ്കില കഴിച്ചോ നാസ് കഴിച്ചോ?
ഓ കഴിച്ചു കഴിച്ചു ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ കുളി കഴിഞ്ഞ് വന്നു പിള്ളേരൊക്കെ കൊണ്ട് പോയി പോഴെ പോയി കുളിപ്പിച്ചു
പുഴയിലോ ആഹാ അടിപൊളി ആണല്ലോ രാവിലെ തന്നെ നല്ല വൈബാണല്ലോ
അടുത്തന്നെ പോഴയാ
നല്ല മഴയൊക്കെ പെയ്തിട്ട് വെള്ളായിട്ട്ണ്ടാവൂലെ
ഉണ്ട് വെള്ളഉണ്ട്
അതെലെ
ഉം അപ്പൊ നീന്തി കുളിച്ച് പോരാ രാവിലെ തന്നെ മക്കളേം കൊണ്ട് പോയാലോ ആഹ് മകക്കറിം ചെറ്തിനാ പിന്നേം അറിയാത്തത്
അതെലേ ആഹ് എന്റെ കുട്ടികൾക്ക് നീന്തൽ അറിയില്ല എന്നിട്ട് ഞാൻ ഇപ്പ ഈ വെക്കേഷന് സ്വിമ്മിങ് ക്ലാസിന് ഞാന് അത് എന്താ പറയാ ജോയിൻ ആക്കിയിര്ന്ന്ട്ടോ പിന്നെ എനിക്ക് ഏഹ് അം എനിക്ക് എന്റെ എന്റെ വീട്ടിൽക്ക് വരാൻ വേണ്ടിട്ട് പിന്നെ അതിന് പോവാം പറ്റീല പത്ത് ദിവസത്തെ ക്ലാസിന് രണ്ടായിരം രൂപയാണ്
ഓഹ്
ആഹ് എന്നിട്ട് പിന്നെ എന്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ പോവാന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ പെ ട്ടെന്ന് മോന്ക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി അപ്പൊ പിന്നെ അത് പോസ്റ്റ് പോൺ ആയി അത് ചെയ്യാൻ പറ്റീല ഇനിയിപ്പോ ഇതൊക്കെ ശരിയായിട്ട് പഠിപ്പിക്കണം ന്ന്ണ്ട്
അപ്പഞ്ഞ് ആ പൈസ പോയിലേ
ഇല്ല അത് നമുക്ക് ഏഹ് ആഹ് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊട് ത്താമതീന്ന് അപ്പൊ അഞ്ഞൂറേ കൊടുത്ത്ണ്ടായിരുന്നൊള്ളു അപ്പ ഞങ്ങള് എന്ത് ചെയ്തു അതിന്റെ തലേ ദിവസം എല്ലാരും കൂടെ പോയിട്ട് ഞങ്ങള് സ്വിമ്മിംഗ് പൂളില് നമ്മളെല്ലാരും കൂടെ ഒന്ന് അടിച്ച് പൊളിക്കുവല്ലോ അങ്ങനെ
ആഹ്
ആ സ്വിമ്മിംഗ് പൂള് മൊത്തം ഒരു പാക്കേജായിട്ട് നമ്മൾ എടുത്തിട്ട് എല്ലാരും കൂടി ഒരു ദിവസം പോയിട്ട് ഒന്ന് അർമാദിച്ചു വന്നു അതാണ്
ആഹ് അഞ് ആ അഞ്ഞൂറ് അങ്ങട്ട് അവിടെ മൊതലാക്കി.
ആഹ് മൊതലാക്കി അപ്പ എല്ലാരും കൂടെ ആകുമ്പോ പിന്നെ പ്രശ്നല്ലല്ലോ പിന്നെ നമ്മള് എക്സ് ട്ര പൈസ ആവശ്യമുള്ളത് ആഡ് ചെയ്താൽ മതിയാര്ന്നു ഇതിപ്പ എന്തായാലും പഠിപ്പിക്കണൊന്ന് ഉണ്ടായിരുന്നു എനിക്ക് കാരണം എന്തായാലും നമ്മള് കുട്ടികൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യാണ് എസ്പെഷ്യലി ബോയ്സ് കാരണം നമ്മടെ കൺ മുന്നിലല്ലല്ലോ അവര് ഓരോന്ന് ചെയ്യ എന്നെ അവര് കൊറ്ച്ച് കഴിഞ്ഞാല് ഫ്രീ ബേർഡ്സ് ആയിട്ട് പറക്കും അപ്പൊ വെള്ളം കണ്ടാ എറങ്ങും. അപ്പം ഇതൊന്ന് പഠിപ്പിക്കാന്നുള്ളത് എനിക്ക് ഭയങ്കര എനിക്കും ഹസ്ബന്റിനും ഭയങ്കര ഒരാ അത്യാവശ്യം ച്ചും തോന്നീന്ന ഒരു കാര്യ പക്ഷെ ഇപ്രാവശ്യം സാഹചര്യങ്ങൾ കൊണ്ടത് പറ്റിയില്ല.
അതല്ലാ അവിടെ അടുത്തൊന്നും പൊഴേ തോടോ അങ്ങനൊന്നും ഇല്ല്യേ
ഏഹ് ആഹ് ആഹ് ഇല്ല ഹസ്ബന്റെ വീടിന്റെ അട്ത്ത് അങ്ങനെ കൊറച്ച് വെള്ളം കൊറവുള്ള സ്ഥലം ആ ഭാഗം അതോണ്ട് അവിടെ പൊഴേം തോടൊന്നുല്ല എന്റെ വീട്ട്ല്ണ്ട് പക്ഷെ എന്റെ വീട്ടില് ഇപ്പം ഞം എന്താ പറയാ എന്റെ ജനറേഷന് നമ്മളൊക്കെ പറഞ്ഞു വിട്ട പോലെ അത്ര ഫ്രീ ആയിട്ട് ഇപ്പ വിടുന്നില്ലല്ലോ കുട്ടികളെ പേടിയാണല്ലോ അപ്പോ ആഹ് പിന്നെ ഇവര് ഈ വെള്ളമില്ലാത്ത നാട്ടിൽ വളർന്ന കുട്ട്യളായതോണ്ട് അവര് ഇവിടെ വരുമ്പോ നമ്മള് ഒന്നും കൂടി കണ്ട്രോൾ വെക്കും പോകരുത് ന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് പഠിച്ചിട്ടില്ല പക്ഷെ ഞാനൊക്കെ ചെറുപ്പത്തിലെ എന്റെ വീട്ടില് കൊളം ഉള്ളത് കൊണ്ടോ നമ്മള് അറിയഞ്ഞില്ലെങ്കിലും എന്റെ വീട്ടില് കൊള ഉണ്ട് അറിഞ്ഞില്ലെങ്കിലും കൂടെ നമ്മള് ആ ഒര് എറങ്ങി കഴിഞ്ഞാലും വീട്ട്കാരൊന്നും പറയില്ലല്ലോ അങ്ങനെ അങ്ങനെ തനിയെ പഠിച്ചതാ പക്ഷെ കുട്ടികൾക്കറിയില്ല. ഞാ ഞാൻ നീന്തും ഒരുപാട് പൊഴയിലൊന്നു അല്ലട്ടോ കൊളത്തില് അങ്ങനെ നീന്താ നെ പറ്റൊള്ളൂ ആഹ് ശെരി ആഹ് ന്നാ അതേലേ അള്ളാ എനിക്ക് പൊഴയിലൊക്കെ നീന്താന്ന് പറഞ്ഞാ പേടിയാ.
ഇവിടെ പോയ നിന്റെവീ എന്റെ വീടിനടുത്തുതന്നായിരുന്നോ. ഒരു തോട് ആ തോട്ടില് ഞങ്ങള് വല്യ വെള്ളം വന്ന സമയത്ത് ചുറ്റും വേഗം അലക്കാനുള്ളത് വീട്ടിന്ന് അലക്കിയിടും അലക്കി കഴുകി അവിടെ വെച്ചിട്ട് ഉമ്മാനെ വിരിപ്പി വിരിച്ചിടാൻ എപ്പിച്ചിട്ട് ഞങ്ങള് തോട്ടിലോട്ട് പോവും കുളിക്കാൻ തോട്ടിലോട്ട് ചുറ്റുപാടുള്ളവര് ഒക്കെ വരുങ്ങട്ടോ അവിടന്ന് ചാടി കൊറേകുളിക്കും.
ആഹാ അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണല്ലേ ഇപ്പോഴും പോകും.
വരെ അവിടൊണ്ടാവും.
ഇപ്പഴും അതുപോലെതന്നെയല്ലെ അല്ല നിങ്ങളിപ്പോ പൊഴയൊക്കെ കിട്ടുന്നൊണ്ടല്ലോ.
ആ ഇവിടെ അടുത്ത് എന്റെ ചെറിയമോന് ഒരു വയസ്സാകുമ്പോ തൊട്ട് എന്റെ കൂടെ പൊഴേക്കു വരലോടങ്ങീയാണ് വെ വലൃ വലൃമോന് അതെന്തുച്ചാല് എനിക്ക് ഏ മൂന്നാമത്തത് വേ പെട്ട് പെട്ടെന്നൊണ്ടായി മോനു പത്തു മാസമായപ്പോത്തേനും വിശേഷായിട്ടൊണ്ട് അപ്പൊ പിന്നെ അവനും ഇങ്ങനെ പോയി പോയി അവൻ വെള്ളത്തിലെറങ്ങി എറങ്ങി അങ്ങനിപോ ഒന്നരവയസ്സ് രണ്ടുവയസ്സ് കാപത്തിനും അവൻ ഏകദേശം നീന്താൻ അറിഞ്ഞീനു അവന് പിന്നെ ആ വെള്ളത്തിലെറങ്ങിയിങ്ങനെ ശീലായിട്ടെ.
അതെ അതെ അതെ ആ അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ എല്ലാം എന്തുസംഭവമാണെങ്കിലും ഏജ് നോക്കാതെ പ്രാക്ടീസ് ചെയ്താലും നമുക്കത് കിട്ട് ഇപ്പൊ നമ്മളെ കുട്ടികളെക്കാളും കൂടുതലായിട്ട് യൂറോപ്യൻസിന്റെ കുട്ടികള് കണ്ടിട്ടില്ലേ. ഒരു ആറുമാസായ കുട്ടികളെ എട്ടുമാസായ കുട്ടികളെ വരെ അവര് വെള്ളത്തിലിടും എന്നിട്ട് ആ കുട്ടികള് നീന്തി വരുന്നത് ഒരുപാടു റീൽസ് കണ്ടിട്ടില്ലേ അപ്പൊ അതെന്താ അവര് പ്രാക്ടീസ് കൊടുക്കാ
ഇവനോട് പോവല്ലേ പോവല്ലേ ഓന് വെള്ളം കണ്ടുകഴിഞ്ഞാ എവിടേയും നിക്കൂല എനിക്കുപേടിയാ അവനെന്നാ പോണ കാണുമ്പഴേ
ആ
ഈ വെള്ളം ഇങ്ങനെ ഈ നി നെലയില്ലാത്തടത്തോടെക്കെ അവൻ പോകും അതുകൊണ്ടെനിക്ക്
ആ അതാണ് നമ്മള് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും നമ്മൾ പഠിപ്പിച്ചിരിക്കണം എന്നാലും ഞാൻ പറയാ ആൺകുട്ട് കുട്ടികളെ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം പഠിപ്പിച്ചിരിക്കണം എനിക്ക് തൊന്നുന്നെ പെൺകുട്ടികളെ എന്ന് ചെലപ്പോ ഒന്നു ചിന്തിക്കുവായിരിക്കും ആളൊണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ളത് പക്ഷെ ആ
ഇട്ടിട്ടങ്ങോട് പോവൂല്ല
ആ പക്ഷെ ആൺകുട്ടികള് അങ്ങനെയല്ലല്ലോ ആൺകുട്ടികള് എന്തായാലും ഇപ്പത്തെ പെൺകുട്ടികള് പിന്നെ നമ്മുക്ക് പോകൂല്ലാ എന്നുപറയാൻ പറ്റും അല്ലാ അവരങ്ങനെയല്ലേ അതെ അതുകൊണ്ട് ഫ്രീ ബേർഡ്സ് ആണല്ലോ അവരും ആ അവരിപ്പം വലൃ പഠനങ്ങളൊക്കെ വരുമ്പോ വേറെ സ്ഥലത്ത് തന്നെയായിരിക്കും പക്ഷെ അവർക്ക് ആ എനിക്ക് നീന്തൽ അറിയില്ല അപ്പൊ ആഴത്തിലേക്ക് പോകണ്ട എന്നുള്ളതാവും മ മറ്റുള്ളവര് ചെലപ്പോ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് ആൺകുട്ടികള് അപ്പൊ ഒന്നെറങ്ങി നോക്കട്ടെ എന്നുവിചാരിക്കും അതവര് ശെ വെറുതെ വിചാരി ക്കാണ് ഒന്നെറങ്ങി നോക്കട്ടേന്ന് പക്ഷെ അതുചെലപ്പോ അപകടം ഉണ്ടാക്കിയാലോ അതാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പൊ ഈ വെക്കേഷനിങ്ങനെ പോയെങ്കിലുകൂടി ഇനി മഴപെയ്താല് ഈ വെക്കേഷനോടു കൂടി അവിടത്തെ വെക്കേഷൻ ക്ലാസുകഴിയും സ്വിമ്മിങ്ങിന്റെ ഉം അപ്പൊ പിന്നെ അതുസ്റ്റോപ്പാവും ഇനിയിപ്പം മഴ പെയ്തുകഴിഞ്ഞാല് പഞ്ചായത്തിന്റെ കുളങ്ങള് ഉണ്ടാവൂലേ അപ്പോ അവിടെയങ്ങനെ സ്വിമ്മിങ്ങിന്റെ ട്രെയിനിങ്ങുണ്ടാവൂന്ന് പറയണ്ട്
അവിടെ അടുത്തൊക്കെയുണ്ടെങ്കി കൊണ്ടോയി നീന്തിച്ച് ചെയ്യായിരുന്നു അല്ലേ
അത് മഴ വന്ന് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന് ലഭ്യത കുറവുള്ള സ്ഥലാണ് അപ്പൊ പിന്നെ മഴ പെയ്താല് നമ്മുക്ക് കൊഴപ്പ വില്ല ഞങ്ങടെ വീട്ടിലെ കിണറൊക്കെ എല്ലാരും വെള്ളം കൊണ്ട് പോകുന്ന കിണറാ ചിലർക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ നല്ല വെള്ള നമുക്ക് അങ്ങനത്തെ കുഴപ്പൊന്നുമില്ല പക്ഷെ നമുക്ക് ഈ കുളം പുഴ കുളിക്കുക അതൊക്കെ അതൊന്നും അവൈലബിൾ അല്ല ദൂരെ ഉണ്ട് കുറച്ച് പുഴൊക്കെ പക്ഷെ അതൊന്ന് നമ്മളടു ത്ത് അങ്ങനെ നമ്മള് അടുത്തുണ്ടെങ്കിലല്ലേ നമ്മള്ക്ക് അങ്ങനെ പോകുള്ളു ആ അങ്ങനില്ല ഉം അത്
ഇത്ത ടൈമിന് ഞങ്ങള് വണ്ടിയില് അലക്കാനുള്ളതൊക്കെ എടുത്തിട്ട്
ആഹ്
ഞങ്ങള് പുഴയിലോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അന്ന് തോട്ടിലും വെള്ളം ഇണ്ടാവൂല അപ്പൊ ഞങ്ങള് പുഴയിലോട്ട് പോവും എന്നിട്ട് അവിടുന്ന് അലക്കി കുളിച്ചിട്ട് വരും അങ്ങനെയൊക്കെ വന്നിട്ട് അടുത്ത് പുഴയില്ല
എനിക്ക് എവിടെയങ്കിലൊക്കെ പോകുമ്പോ ഇപ്പോ എന്റെ ഉമ്മായുടെ വീട്ടിലൊക്കെ പോകുമ്പോ അവിടൊക്കെ തോടുണ്ട് അപ്പൊ തോടൊക്കെ ഇണ്ടാവുമ്പോ ഈ പറഞ്ഞ പോലെ എന്താ പറയാ നല്ല വെള്ളമൊക്കെ ഉള്ള സമയത്ത് പോവും പക്ഷേ ഈ സ ഞാന് ലൈറ്റ് വെയിറ്റ് എഡിഷൻ ആയിരുന്നു കേട്ട് ആഹ് സമയത്ത് ചെറുപ്പത്തിലൊക്കെ പക്ഷെ ആഹ് വെള്ളത്തിൽ ഇറങ്ങ് ഇറങ്ങുമ്പോൾ ഒഴുകി പോകും ഒഴുകി പോകുമ്പോ ആരെങ്കിലും ഇങ്ങനെ പിടിക്കും കാരണം ന എനിക്കറിയില്ല ആഹ് ഈ തോട്ടിലിറങ്ങിയാ ഞാൻ ഒഴുകിപ്പോകും അറിയില്ല ഞാൻ ആവേശം കൊണ്ട് ഇറങ്ങുവാണ് അപ്പോ ഇങ്ങനെ ഒഴുകും പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടാവും തോട് പോലെ വീതിയൊന്നുമില്ല ഒരു ചാല് പോലുള്ളതാണല്ലോ കൊറച്ച് ആഹ് അതെ ഇന്ന ഇത്തിരി വീതി ഉണ്ട് അലക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് നമ്മളിതിപ്പോം എന്താ പറയാ എന്റെ രണ്ട് എന്റെ അമ്മ വീടും എന്റെ വീടും തമ്മില് നല്ല വ്യ ത്യാസുണ്ട് ഭൂപ്രകൃതിയിൽ ആഹ് രണ്ട് നല്ല ഒരൊന്ന് ഒന്ന് കൽപ്രദേശമാണ് ഒന്ന് മണലുള്ള പ്രദേശമാണ് ഒന്ന് കടലൊക്കെള്ള ഒരു ഭാഗമാണ് ഒന്ന് അങ്ങനൊന്നും ഇല്ലാത്ത പ്രദേശമാണ് അപ്പൊ അവിടെ തോടുണ്ട് കൽപ്രദേശത്ത് തോടുണ്ട് ഞങ്ങളിവിടെ കടലും ഉണ്ട് പക്ഷെ കടലിൽ നമ്മൾ നീന്താനൊന്നും ഇറങ്ങൂല്ലല്ലോ കടലിൽ ഇച്ചിരി കളിക്കും മാത്രല്ല അല്ലാതെ ഇറങ്ങൂല അതെ ജസ്റ്റ്‌ കളിക്കാന് ഇറങ്ങും എന്നിട്ട് ഈ തോട്ടി പോവുമ്പോ ആഹ് ഒരാവേശം കൊണ്ട് കടലിലേക്ക് ഇറങ്ങണ പോലെ ജസ്റ്റ് തീരത്തെറങ്ങണ പോലെ എറങ്ങും പക്ഷെ ഭയങ്കര മഴയുള്ള സമയത്ത് ഒഴുകും ഒഴുകുമ്പോ എനിക്ക് ഇങ്ങന നല്ല ഓർമ്മയുണ്ട് ഡ്രെസ്സിലൊക്കെ ഓരോരുത്തര് പിടിച്ച് വെക്കണത് അറിയാം ഇവളിപ്പൊ അത് ചെയ്യും എന്നവർക്ക് ഒരു ധാരണയുണ്ട് അപ്പൊ ശ്രദ്ധിക്കും അപ്പൊ അങ്ങനെ ഞാൻ വിചാരിക്കും
എന്നെയൊക്കെ നീന്താ പഠിപ്പിച്ചെ എന്റെ ഉപ്പായ ഞങ്ങള് എവടോ ഒരു സ്ഥലത്ത് ആഹ് എനക്കിപ്പോളും ഓർമയുണ്ട്
ആഹ് ആഹ്
ഞങ്ങളെ ഈ മെയിൻ റോഡിന്റെ അവിടെ ഒരു തോട് ഉണ്ടായിരുന്നു അവിടെ കൊണ്ടോയി ഞങ്ങളെ നീന്താൻ പഠിപ്പിച്ചത് അതുകൊണ്ട് എന്തായി നമ്മുക്ക് എവിടെയും പോയി നീന്താട്ട വലിയ വെള്ള ലോക്കെ നീന്തുവായിരുന്നു ഇപ്പൊ നീന്താൻ മടിയ ഇവിടെ അടുത്തുണ്ടായി നമ്മള് കുളിക്കാൻ പോവുമ്പോ വേഗം പോവും അലക്കും കുളിക്കും ഇങ്ങട്ട് പോരേം ചെയ്യും ആരെങ്കിലും കൂട്ടായിട്ട് പോവുമ്പോ ഒന്നു നീന്തു എന്നല്ലാതെ ഞങ്ങള് ചെലപ്പോ ഒരു ഉച്ച ടൈ ഒരു വൈകുന്നേര ടൈമിന് എല്ലാരും കൂടെ അങ്ങ് പോവാണെങ്കിൽ അന്ന് നീന്തും അപ്പം നീന്തും
അതെല്ലേ അപ്പൊ ഞാനതാണ് ആലോയിക്കുന്നത് നമ്മളെന്തായാലും കുട്ടികളെ അത് പഠി പ്പിച്ചിരിക്കണം അത് അത്രയും ഒരു ജീവിത ശൈലിയിൽ തന്നെ കൊണ്ടുവരണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നണു സ്കൂ സ്കൂളി തന്നെ ആഹ് ഒരു വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യണം അല്ലെ നീന്തല് ഇങ്ങനത്തൊക്കെ ആഹ് കരാട്ടൊക്കെ പഠിപ്പിക്കുന്ന പോലെ നീന്തലൊക്കെ കൊണ്ടുവരണം
പ്പിക്കലല്ലല്ലോ അവര് ഈ നീന്തൽ അറിയണവരെ ഓരോ ഇതിന് കൊണ്ടു പോവല്ലേ ചെയ്യണത്
അതെ അ അതെ നീന്തലുണ്ട് പിന്ന ചില സ്കൂളിന്നൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ ചില സ്കൂളിന്ന് സ്വിമ്മിംഗ് പൂളില് ദിവ സങ്ങൾ ബുക്ക് ചെയ്തി ട്ട് രണ്ടാഴ്ചയിൽ കൂടുമ്പോ ഒരു ക്ലാസ്സൊക്കെ ആയിട്ട് നീന്തല് പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് അത് പിന്നെ ഒന്ന് കൂടി എനിക്ക് തോന്നുണു പ്രൈവറ്റ് ആണ് പക്ഷെ ഗവൺമെന്റ് ഇത് അത് കൂടുതല് എനിക്ക് തോന്നണു അവർക്ക് പറ്റുക ഗവൺമെന്റ് വിചാരിച്ച് കഴിഞ്ഞാല് പക്ഷെ അവര് പഠിപ്പിക്കണ് ഉണ്ട് കേട്ടോ വെക്കേഷനൊക്കെ ആവുമ്പോ പഞ്ചായത്ത് തലത്തിലൊക്കെങ്ങനെ വന്നിട്ട് നീന്തലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ സ്കൂളുകളിൽ വരിയാണെങ്കില് മസ് റ്റായിട്ടും നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും പഠിക്കും അത് നല്ലൊരു ഇതാ അങ്ങനെ ഇരുന്നപ്പോ പ
കൂടെ ഉണ്ട് ഒന്ന് പടിച്ചു കിട്ടാന് അവനും ഇവനും കൂടെ എനിക്ക് നീന്താറിയാന്നൊക്കെ പറഞ്ഞ് കാലി ട്ട് മാത്രം ഒന്ന് അടിക്കും കയ്യ് എവിടെയെങ്കിലും കുത്തി വെച്ചിട്ട് ചെറിയ വെള്ള
ആഹ് അതെ അത് ചെറിയ ആളല്ലേ പിന്നെ പുഴ ഇയാൾടെ അടുത്തുള്ളത് കൊണ്ട് ഇയാക്ക് എന്തായാലും പഠിക്കാൻ ചാൻസ് ഉണ്ട് ഉം എന്തായാലും അതെ അതെ ആഹ് എന്റെ ടെൻ ചെ റിയ മോന് കൊറച്ച് ഒതുങ്ങി നിക്കണ ആളാണ് പക്ഷെ രണ്ടാമത്തെ മോൻ അങ്ങ് ഏ അവനക്ക് ഭയങ്കര നിർബന്ധണ്ട് പഠിക്കണന്ന് വെറുതെ വെള്ളത്തിൽ എടുത്ത് ചാടൂല്ല പക്ഷെ എന്നെ പഠിപ്പി ക്ക് പഠിപ്പിക്ക് പഠിപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ദൂരെയള്ള സിമ്മിംഗ് ക്ലാസിന് വരെ കൊണ്ടുപോയി ആക്കി ആക്കിണ്ട് പക്ഷെ എന്റെ സാഹചര്യങ്ങൾ പിന്നെ വീട് എന്റെ വീടും എന്റെ കല്യാണം കഴിച്ച വീടും നല്ല ദൂരണ്ട് രണ്ട് ഡിറ്റിലാണ് രണ്ട് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് അപ്പൊ പിന്നെ എനിക്ക് അവിടെ നിക്കാനും വയ്യാ ഇവിടെ വന്നപ്പോ പിന്നെ മോൻക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് അങ്ങനെ പോവാനും പറ്റിയില്ല ഇനിയിപ്പൊ ആഹ് ഒരു ക്ലാസ് അവനക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ പെണങ്ങും അതുകൊണ്ട് അത് എങ്ങനെങ്കിലൊക്കെ ഒന്ന്
ഒന്ന് കൊടുക്കണം
കൊടുക്കണം അതെ ഉം എന്നാ ശെരിട്ടാ വിളിക്കാട്ടോ ഓക്കെ ആഹ് ഓക്കേ ഓക്കേ ഉം